ഹലോ ഹലോ ആഹ് കേൾക്ണ്ട്
ആഹ്
ഇന്നലെ കൊറെ സുഖാണ് ഇന്നലെ കൊറെ വിളിച്ച്ണ് പക്ഷേ കിട്ട്
ആഹ്
ആഹ്
എന്താണാവോ റെയ്ഞ്ചിന്റെ കൊറവയ്ക്കാരം
ഉം ആഹ് പിന്നെ എന്തൊക്കെ ഒട്ക്കെ പോവാണോ
ഒക്ക അല്ലെയ്
ആഹ് ആല്ല സൗണ്ട് ഇങ്ങനെ കേക്ക്ണ്ട് അതാ ചോയ്ച് ഫേനാ
ആഹ് അല്ല കാറ്റാണ്
ഏഹ് അഎന്താ മഴണ്ടവ്ടെ
മഴയല്ല നല്ല കാറ്റ്ണ്ട്
ഏഹ് ഇന്നും മഴ പെയ് ഇന്നും അവ്ടെ മഴ ഇണ്ടോ
കൊറവാണ്
ഏഹ്
ഇന്നെന്തായാലും ഒരു വെയില് ഇങ്ങനെ കാണ് ണ്
ആഹ് ഇന്നൊരു വെളിച്ചെണ്ട് ആഹ്
കല്യാണങ്ങളൊക്കള്ള ദിവസല്ലേ അപ്പൊ ചെൽപ്പോ ഒരു ഒഴിവ് കൊടുത്തതേക്കാരം ഇന്ന് ഒരുപാട് കല്യാണങ്ങളെക്കെ ഇണ്ട് മഴക്കാലത്ത് കല്യാണത്തിന് ഇങ്ങനെ ക് ട്ടണല്ലോ
ഇവടിം ണ്ട്ഇന്ന് കല്യാണോം നിക്കാഹും
ആഹ് ഇവടെ അട്ത്ത്ണ്ട് അത് നാളേണ് ഇവടെ പരിപാടി അപ്പെണ്ണ് ഗൂഡല്ലൂര്ള്ളതാണ് അപ്പ ഇന്നാ അ അവൾടെ വീട്ടിലാ നമ്മക്കൊക്കെ നാളേണ് നാളെ വൈകീട്ട് ആഹ് ഇവടെ നാളെ വൈകീട്ട് റിസപ്ഷൻ നട്ത്ത് ഇവ്ടെ അയലോക്കത്തന്നെ
തന്നെ എട്ടോട്ട് വീട്ട് വീട്ടിലാണോ അതോ ഓഡിറ്റോറിയത്തോ
ഓഡിറ്റോറിയത്തില് അത് ഈ മഴ ആയതോണ്ടേ വൈകുന്നേരം ഒർപ്പിച്ച വീ ആഹ് നടത്ത്ണില്ല എല്ലാരും ഓഡിറ്റോറിയം തെര്ഞ്ഞ് പോവാണ്
പിന്നെന്തൊക്ക ഫുഡൊക്കെ ആയോ
ആയിങ്ങോണ്ട്ക്ക്‌ന്നു ഇന്ന് സാധനങ്ങള് കിട്ടാൻ കൊർ ച്ച് നേരം വെ
ആഹ്
അപ്പൊ വൈകി ഇഞ്ഞോരോന്ന് ഓരോന്നായിങ്ങോണ്ട് ഇരിക്ക്‌ണ്
ഓഹ് ഇണ്ടാക്ക്‌ണൊള്ളെയ്ക്കാരംലേ
ആഹ് ഇണ്ടാക്ക്‌ണൊള്ളു സ്പെഷ്യല് ഇണ്ടാക്കാന്ന് പർഞ്ഞ് ഇര്ന്നതാ പക്ഷെ സാധനം കിട്ടാൻ വൈകുമ്പോ-
അപ്പ പിന്നെ അം അപ്പഞമ്മളെ പണിം നേരം വെയ്കും
ആഹ് അതും നേരം വൈകും ഞാൻ പിന്നെ ഇന്റെ വീട്ടിലാ അതോണ്ട് പിന്നെ വെല്ല്യ വിഷയംല്ല
ഓഹ് അങ്ങനേണോ
വിര്ന്ന് വന്നതാ
ഉം കൊറേസായോ വന്ന്ട്ട്
ഇല്ല മിഞ്ഞാന്ന് ഒര് മാസായിട്ട് ഇപ്പ വെര്യാ
ഓഹ് അങ്ങനെ വെരല്ണ്ടാവൂലലേ വീട്ട്ക്ക്
എടക്ക് വന്ന് പോവൊള്ളു, നിക്കലില്ല. അട്ത്താണ്. ആഹ് ആഹ്, കൊർച്ചട്ത്താ ഒരു പത്തി ഇരുവെത് മിൻറ്റിന്റെ ഒള്ളൂ.
ഏഹ്, അത്രൊള്ളൂ?
ആഹ്, അത്രൊള്ളൂ. അപ്പൊ പിന്നെ ഹസ്ബന്റ്ന് ഒഴിവ്ള്ള ദിവസൊക്കെ തുപോലെ വൈകുന്നേരങ്ങൾളൊക്കൊന്ന് വന്ന് അപ്പ തന്നെ പോവും. ഓരെ കണ്ട്ങ്ങാണ്ട് അപ്പൊ നിക്കാം വരവ് ഒരു മാസ് സം കയ്യും. ചെൽപ്പം അതും കയ്യും.
ഇന്ന് സ്കൂളില്ലാത്തതോണ്ട്ലേ?
ആഹ്, ഇന്ന് ഇന്ന് ഞായറാഴ്ച്ചേണല്ലോ. ആഹ്.
ഇന്നെന്താ സ്പെഷ്യലൊക്കെണ്ടോ?
ഇല്ല, ഇന്ന് മത്തി മീൻകറിയാ.
ഏഹ്.
ഉം, ഇന്നലെ നെയ്ച്ചോറും കോഴിക്കറീം പപ്പടോം ഒക്കെ ണ്ടാക്കീനി. പിന്നെ വെള്ളിയാഴ് വെള്ളിയായ്ച്ചിം ണ്ടാക്കീനി. ആഹ്, അഹ് പിന്നെ ആഹ് ആഹ് ച്ചു കോഴിടഅങ്ങനെതിന്ന മട്ക്ക് മട്പ്പ് വെരല്ലേ?
ആഹ്, കുട്ട്യെക്കൊക്കെ അയ്ന് കോഴിഅല്ലേക്കാരഷ്ടം?
ആഹ്, കുട്ട്യാക്ക്‌ കോയിയാ വടെ കുട്ടീ അയ്ന് ചെറ്യേ മോളല്ലേ ചെറ്യേ മോള. ഓളങ്ങ് ഓക്കങ്ങൻത്തതൊന്നുംല്ല്യ.
ആഹ്.
അഹ്, ആഹ് അത്പിന്നെന്താ മ ത്തി മത്തി ഇങ്ങനെ വറ്റിച്ച്, അങ്ങ് അങ്ങനെ ഇണ്ടായി. ബപ് ബപ്പടും പൊരിച്ച്, ആഹ്, ഉം
അപ്പൊ ഉച്ചക്കേക്ക്ല്ലതൊക്കായി.
ആഹ്, പണികള് പണ്യോക്കെ കയ്ഞ്ഞ്ണ്.
ഏഹ്, അലക്കലും കുളിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല അത് ല്ല. അത്ണ്ട് ഇനി തൊടക്കാണ്ട്. തിര്മ്പലൊക്കെ കഴിഞ്ഞ്ണ്.
ആഹ്. അവടെആവുമ്പോ അങ്ങനേണ്. ഈ നേരാവുമ്പോത്തിന് ഒര് വിതം എല്ലാപണിയും കഴിയും.
ആഹ്.
നല്ല തയ്യാറെടുപ്പ്ലേക്കാരം അവനാന്റെ വീട്ട്ല് വന്നാ ഒക്കെ കണക്കാ.
ഉം, ഉം അല്ല അട് അട്ത്തൊന്നുഅല്ല കൊർച്ചു കൂടുതലാണ് ഒരു ഒരു മുപ്പത്തഞ്ച് നാപ്പത് മിൻറ്റ് ആഹ്, അത്രൊക്കെണ്ടാവും. അത്ര കൊർച്ചൊക്ക ലോങ്ങ്ണ്ട്. ആഹ്, ഞാൻപ്പൊ പെരുന്നാ എന്നാപ്പോ പോയിനേ പെരുന്നാക്ക്. പെര്ന്നാക്ക് പെര്ന്നാക്കോയി പിന്നെ പോയീല്ല്യ. പെരുന്നാക്ക്പോയാണ്ടൊരു പതിനഞ്ചീസം ഇരുവീസ്ത്തോളം നിന്ന്ക്ക്ണ്.
ആഹ്
പോയീല്ല്യ. പോവണം. ഉം എവിടൊരോ കാര്യം ആഹ്, അല്ലമ്മണ്ട്. ഹസ്ബൻ്റ് ണ്ട്. പിന്നെ ഒരു എളച്ഛനൂണ്ട്. അതെന്നൊള്ളൂ. ഞങ്ങളെന്നൊള്ളൂ. പിന്നെ മൂത്തച്ചിണ്ട് മൂ ത്തച്ഛിനും മൂത്തച്ഛിണ്ട്. ഓല് വേറെ പോയീണ്. വീട്ടിന്റെ അടുത്ത് വീടിന്റെ അടുത്തന്നേണ്. ആഹ് അങ്ങനെ.
അങ്ങനെ.
ഉംഉം. പിന്നെന്തൊക്കെ?
പിന്നെന്തൊക്കെയാ, അവ്ടെ കളിക്കാരൊക്കെണ്ടോ?
കളിക്കാര് പർഞ്ഞാല്
ആഹ് ഫുട്ബോളല്ലെ ഇപ്പം നടന്ന് കൊണ്ട്ക്ണ്. കാണാൻ പോണാ
ആഹ്.
ഹസ്ബൻഡൊക്കെ പോവോ?
ഇല്ല അങ്ങനെല്ല ഫോണില്ങ്ങനെ കാണും.
ആഹ്. ആക്കെ നിർബന്ധല്ലോല് ആവുമ്പളാണ്. രാത്രി കടത്തം നേരം വൈകും.
പക്ഷെ ഇന്റെ എളച്ചെണ്ടെ ഓനാ കളിണ്ടെങ്കി ഓൻ ഫുള്ള് പോവും. ഓല് കളിക് കളി കാണാതക്കൂല. ഇതിന് അത്ര വല്ല്യ ഇതൊന്നില്ല. എന്നാലും, ആഹ് അങ്ങനത്തതൊന്നുല്ല്യ. ഇത് കാണും ഫോൺ കൂടെ അങ്ങനെ കാണും. കാണും. അല്ല അല്ലാതെ ചെക്കന്മാരെടീ പോയി ചെൽ പ്പൊക്കെങ്ങന്നോട് പറയുട്ടൊ അപ്പൊ ഞാൻ മാണ്ടാറിം. അപ്പൊ പിന്നെ അഹ് പിന്നെ ഫോണില് അങ്ങനെ കാണു. അതയിൻ്റെ അയിന്റെ ടീം ആണെങ്കി മാത്രേ അങ്ങനെ കാണുള്ളു. അല്ലെങ്കി അത് കാണൂല. രാവിലെ രാവിലെ എണീച്ച്ങ്ങണ്ട് അയ്ന്റെ ഇത്ങ്ങനെ നോ
ആഹ് ഹൈലൈറ്റ്സ് നോക്കും.
ആഹ് എത്ര ഗോള് അട്ച്ച് ന്നൊക്കെ.
ആഹ്.
ഉം.
ഒരേ ഇപ്പ അതായതൊണ്ട് ആരെ വീട്ടിലും ഹസ്ബൻഡ് ഇണ്ടോയ്ച്ചുമ്പളൊന്നും ആരും വീട്ടിലും ഉണ്ടാവൂല്ല.
ആഹ് എന്തങ്കിലും പു, ആഹ് അത് അറ അർജന്റീന അർജന്റീനന്റെ ആളാ. അഹ് പിന്നെ അയി ഇന്ന് ഇന്ന് ഇന്നലെ സുബയ്ക്കേന്യല്ലൊ മൂന്നരക്ക് കളിക് കളിൻ്റായിനി. ആഹ് അപ്പ അത് ആഹ് അപ്പ അത് കണ്ടീനി. അത് ന്നട്ട് അഞ്ചര വരെ കണ്ട്. പിന്നെ വേഗം നിസ് നിസ്കാരൊക്കെ കയ്ഞ് വര്നത് കണ്ടീനി. അപ്പപ് അപ്പൊ രണ്ടാള് രണ്ട് ടീമും ഒരേ മാതിരിയാണ്. അപിന്നെ പിന്നെ കൊറച്ചേരം കൂടി ഇണ്ടാവൂലേ അത് പിന്നീണ്ട്. അത് പിന്നീണ്ട് പിന്നീ പിന്നീ പിന്നീങ്ണ്ട് കാണ് ണ കണ്ടീനി.
അത് എക്സ്ട്രാ ടൈം കൊടുത്ത് ആറര വരെ കളിച്ച്ക്ണ്.
ആഹ് അങ്ങനെണ്ടാവും ആഹ്.
കളി കാൺണൊക്കെ ഇഷ്ടാ. പക്ഷെ ഈ നേരം ശരിയില്ല. ആദ്യൊക്കെ പറയാന് കളി കാൺണത് ഇഷ്ടാണ് പറ്യേ. പക്ഷേ ഈ സമയേ ഇപ്പ എല്ലാതും എല്ലാ ടൈം പ രാത്രി പക എന്താ പെൽച്ചക്കൊക്കേണ്.
ആഹ് ചെൽപ്പ പന്ത്രണ്ടരാ, ഉം ആ നേരത്തൊക്കേകാരം.
ഇപ്പൊ പ രാവും പകലും മാറ്റാണ്. കളി നടക്ക്ണ സ്ഥലം അങ്ങനേണ്.
ആഹ്
അതോണ്ടാണ് കഴിഞ്ഞ വർഷത്തക്കെ സുഘേന്നു കാണാന്
ഉം നമ് നമ്മക്ക് ഒയിവുള്ള ഒരു ഡെയ്മുണ്ട് അലമ്മ നമ്മക്ക്
ആഹ ആഹ
ക്ഷെ ഞങ്ങനെ ആയിനോട് ചെ ഐ ആഹ അതിനോട്ങ്ങനെ ചോദിച്ചുട്ടോ എത്ര ഗോളടിച്ച് അങ്ങനെക്കെ പക്ഷെ ഞമ്മ ഇ ഇ ഇനിക്കൊന്നും കണ്ടട്ട് മനസ്സിലാവുന്നില്ല ത്താ സംഭവന്ന് കളി ങ്ങനെ ങ്ങനെ കൊറേ ആ പന്ത് അങ്ങട്ടും ഇങ്ങട്ടും ഇങ്‌ ആ ഗോ ആഹ് അങ്ങനെ അറിന്നല്ലാതെ ഇദെത്ത കൊറെ പന്ത് അങ്ങട്ടും ഇങ്ങോട്ടും ങ്ങനെ നീക്ക ആഹ് ആ ഒരുതെന്നെല്ലെള്ളു എത്താന്ന് മനസ്സിലാവുണില്ല
മനസ്സിലാവുല
ഞമ്മക്ക് മനസ്സിലാവയ്റ്റാണ് ഓല്
ഓൽക്ക് മനസിലവും അയിന് ഞമ്മക്ക് അഹ് ക്ഷേ അഹ് അഹ് ശ്രദ്ധിക്കായിറ്റാണ് നമ്മക്ക് അദ് വിഷയല്ലല്ലോ ഓല് പറയണ കേൾക്കാന്നല്ലേള്ളൂ
നമ്മള് അത്രങ്‌ട്ട് മൈ മൈ ഇഗണ്ട് ഇട്ക്ക്ണില്ല അത്ര ആവശ്യള്ളൂ അമ്മ അമ്മക്ക് അങ്ങനത്തെതൊള്ളൂ ട്ടോ ആ അല്ല അങ്ങനയ്ന് മെനക്കെട്ട് ഇരിക്കണന്നുള്ള ആഹ് ആ ഒരുദിതൊന്നും നമ്മക്കില്ല
ആഹ്
ഉ ന്നിട്ട് എന്തന്ന് ഫുഡിനന്താ ഇണ്ടാക്ക്ണ്
ചിക്കൻ കൊട്ന്നിക്ക്ണ് അപ്പൊ മന്തി വെക്കാന്നുള്ളതിലെന്ന് എ ശേ ന്ന്ട്ട്യാ ചിക്കൻ കൊട്ന്ന്ക്ക്ണ്
ഏ ന്നിട്ടെന്താ
മന്തി വെക്കാന്ന് പറഞ്ഞീനി ഏഹ് ഏ മന്തി അയിനിപ്പ ചി ക്കൻ ഇപ്പ കിട്ടിട്ടുള്ളു ഇഞ്ഞിപ്പ മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജ്ക്ക എത്തി ട്ടെള്ളൂ ഇനിയിപ്പ പണിട്ക്കണങ്കി കൊറച്ച് കയിയണ്ടേ
ആഹ് അതൊന്ന് അയ് മസാലൊന്ന് പി
ആഹ് മസാ ആ അപ്പളെ കിട്ടള്ളൂ ഇനിപ്പ രണ്ട് മണി രണ്ടരയാവും ഉപ്പ വരണങ്കി അപ്പൊയ്തിനൊക്കെ ആക്കിയാ മതി
തന്നെ
ആഹ് കടയിന്ന് പോരണെങ്കി രണ്ടരവും ഇവിടെ എത്തുമ്പോ രണ്ടരാവും
ഏഹ് അപ്പൊ പിന്നെ കൊയ്പ്പല്ല ഫുഡ് കയ്ക്കാൻ നേരം വൈഗുണ്ടല്ലോ ആ ടൈമുണ്ടല്ലോ
ആഹ് അല്ലെ ഞമ്മക്ക് എപ്പളും നേരത്തെ സാധനം കി ട്ടുണോണ്ടെയ് അതറില്ല ഇതിപ്പോ ഇന്ന്നേരം വൈകി
ഏ
എന്നും നേറത്തെ ഇ ഇപ്പ പോണീന്റെ മുന്നേ സാധനങ്ങളൊക്കെ കൊട്ന്നേരൂയ്ന്ന് ഇന്നദ് മറന്ന് നേരം വൈകി പോയത തോന്നുണ്ട്
ഏ ഏ
അപ്പൊ അത് കിട്ടില അപ്പൊ നമുക്കൊരു വേജാറ പിന്ന ഇവടെ കറന്റുംല്ല
ഏ അതെന്തേ മയ പെയ്തിട്ടോ
അറീല എന്തോ പണി നടക്കണ് രാവിലെ വിളിച്ചപോലെഅതാ പറഞ് ഒരു ഉച്ചയോടെ വരും പറഞ്ഞു ഇത് വരെ
ആഹ് ഇബടെ മിഞാന്നങ്ങനെന്ന് രാത്രി അച്ഛപ്ളേര് ഏഴെരക്കായപ്പൊ കെര്ന്റ് പോയിട്ട് പിന്നെ പിൻ പിറ്റേന്ന് മിഞ്ഞാന്ന് വെയ്കുന്ന് വെയ്കുന്നേര വന്ന്
ഔ ഒരുപാട് സമയണ്ട്ലേ
ആഹ് ഒരു സ്പാട് സമയം കരന്റില്ലാതെ
ഇന്നട്ട്പ്പൊ കരന്റില്ലന്ന് അർഞ്ഞില ഓല അടുത്ത്ള്ളോലൊക്ക പറ്ഞ്ഞു മെസ്സേജ് വന്നീന്നു രാ ഇന്നലേന്നൊ പക്ഷെ ഞമ്മളർഞ്ഞില ഫോണ് കുത്തീച്ചതൂല്ല അങ്ങൻത്തെ പരിപാടികളൊന്നും കഴി ച്ചില മോട്ട്ര് ഇട്ട്ട്ടില്ല
ആഹ് അങ്ങനെ പറീയ്മ്പൊ പിന്ന നമ്മക്ക്
ആഹ് അർഞ്ഞാ പിന്നെ ആഹ് ഒന്ന് ശരിയാക്കി വെക്കാ ഇത് പ്പൊ ഒന്നും അറിയാതെ പോവുമ്പളേ രാവിലെ തൊട്ട് ഇഞ്ഞി എപ്പളാ വരാവോ
ട്ടും വള്ളല്ലേ
ആഹ് പൈപ്പില് വള്ളം ലെൈൻ പൈപ്പ് ഇണ്ട് അയില് വള്ളണ്ട് ണ്ട് അതുകൊണ്ട് അത് കേറീക്ക്‌ണ് ഇപ്പൊ അത് നിന്നും ചെയ്തോന്നുണു ആഹ് ഇവിടെ ഇപ്പെന്നൂണ്ട്
ഓഹ് ഞങ്ങളവിടെക്കൊന്നരാടാണ് ഇവിടെക്കൊന്നര
ഇങ്ങനേന്നോ ഇബടെ ഒന്നരാടൊ ഇല്ലെയ്ന്നുട്ടോ ഇബടെ ആദ്യൊക്ക ചെൽപ്പൊ ഒരാഴ്ച കഴിഞ്ഞാല് അങ്ങനെയൊക്കെ വർലുള്ളായ്ന്ന് ഇപ്പൊ ലൈൻ പൈപ്പിന്റൊക്കെ സിസ്റ്റം മാറ്റിക്ക്‌ണ്
ഏഹ് ഇവിടെ ഒരു ദിവസം വന്ന പിന്നെ ഒരു ദിവസം വര്ല
ആഹ് അങ്ങനേണ്ലേ ഇവിടെ എന്തായാലും സ്ഥിരണ്ട് ഇപ്പൊ ഇതിന്റെ എടീല് പണി നടക്കാണ് മൂന്നു ദിവസം ഇണ്ടാവൂലാന്നൊക്ക പർഞ്ഞീന്നു പക്ഷെ അന്നൊക്കെ വന്ന്ക്ക്‌ണ്
ഉം ഏഹ്
ഉം ഇന്നാ ശരീട്ടോ ഫോൺല് ചാർജെ കൊറ്ഞ്ഞ്ങ്ങോണ്ടിരിക്കാണ്
ആഹ് തെ തെ കര്ന്റൂല്ലലൊ കര്ന്റൂല്ലലൊ ഇന്ന അയ്ക്കോട്ടെ ആഹ് പിന്നെ വിളിക്കണ്ടി